ഹലോ
ആടെ കേക്കണില്ലേ?
ഞാൻ പർണകേക്കണ്ടാ?
ആ കേക്കണ്ട്. എന്തായി എല്ലാ ഇന്നലെ കളിയണ്ടിന്നോ ജപ്പാന്റെ കളിയണ്ടിന്നോ?
ഇന്നലെ ആ ജപ്പാന്റെ കളിയണ്ടിനു.
യ്യ് ബ്രസിൽ ഫാനാണോ?
ഞാല്ല അർജന്റീന ഫാൻ.
അതിന്റെ ഓ അപ്പൊ സങ്കാട ആവൂലേ
ഏ അല്ലാ ഞമ്മൾ പ്ര പ്രതീക്ഷിച്ചിരുന്ന എന്ത് അങ്ങെ അങ്ങനെ ചെച്ചാ പറട്ടെ ആഞാൻ പ്രതീക്ഷിച്ചിരുന്ന എന്താ വെച്ചാല്ന്ത് ബ്രസീൽ എന്തായാലും ജയിക്കുംന്ന് അറിയാം പക്ഷെ ജപ്പാൻ ആദ്യം കോൾട്ട പിന്നെ പിന്നെ ഫസ്റ്റ് ഹാഫില കളി കണ്ടപ്പോ ഒന്ന് ആശിച്ചു എന്ത് ജപ്പാനും ജയിച്ചാ മതിയായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോ കളി കയിന്ന് പോയി കാലൻ
അത് ശെരിയാ ഓല ഫസ്റ്റ് ക്ലാസ് നല്ല ഓടി കളിച്ചിട്ടേ ജപ്പാന് ഫാസ്റ്റ് ഹാഫ് നല്ല ഓടി കളിച്ച് രണ്ടാമതിൽ ചേർക്കന്മാര്ക് ഓടാൻ വയ്യ ഒരു ഡിഫൻഡിൽ ഒതുങ്ങി
ഉ ഏതേലും ഏ അവസാന ല്ലാണല്ലോ ഗോൾട്ട
അ അഹ് ശര്യാണ് നമ്മളെ ഏഷ്യക്കാർക്കൊരു വലിയൊരു മുതൽ കൂട്ടയിരുന്നു ജപ്പാൻ ഉള്ളത് എന്നാലും ന പറയാ അനിമി പോലെ ജപ്പാൻ പടങ്ങളൊക്കെ കണ്ട് ജപ്പാനോട് ചായിവ് വന്ന്ന്നു
നിയെതണ് ഏതാ ടീമ് ടീമില്ലേ ടീമില്ലേ അയി വെറു
അ കാര്യത്തില് ഞൻകെ ഞാന് ഞാന് ഈ വേഡ് കാപ്പിനാ വ കളി ഒക്കെ കാണിചിന്നു അതെ അയന്നെ ഒപ്പ കാണാ ആൾക്കാർ ഉള്ളണ്ട്ഓലെ ഓലി കാണുമ്പോൾഒലർത് ന്ന് കാണാം അങ്ങനെയണ് ഒരു വൈബ് വന്നത്
രസാണ് കാണാന് ചെലപ്പോ ഇങ്ങനെ ചടക്കും ഗോള നേരാത്ത്
ആ സ്പോർച്ചുഗല്ന്റെ കളി കണ്ടപ്പോ ചട്ചോയിച്ചേ മറ്റേ ലാസ്റ്റ് കളി
ഏ ഹ് ഓല ഏതല് ഓല ഏതായാലും കൂടുതലും പോവൂല ഉർപ്പ
അങ്ങനെ ലാസ്റ്റ് ഡാൻസ് അങ്ങനെ കൊറ സ്റ്റോറി എന്തൊക്കെ ഉണ്ടാവണ്ടല്ലോ മെസ് തിന്ന് റൊണാൾഡോ നിയമർക്കെ വെച്ച്കണ്ട് അപ്പളെന്നെ എല്ലാരോന്നും ഉസാറായിക്കൊണ്ടേനെ അഡാളം മെസി ചെലപ്പോ യാലും കുറെ എടുത്ത് പിന്നെ റൊണാൾഡോ ക്കെ എന്തേലും ഒക്കെ ഇട്കട്ടെ എന്നുള്ള തിലിങ്ങനെ നമ്മള് ഒരു മത്സരം അവര് കളി പോരാ
അഹ് പക്ഷെ ഒല് ഹ് ത് പറഞ്ഞിന്ന ഓല ല്ലട്ടെ ഓല എന്ത്ഹെ പ്രൊഡിക്ഷൻസളൊക്കെ അതായത് ടീമ് ഇണ്ട് അവര് അഹ് ചേലെ കളി വരുന്നില്ല ഒന്ന് റൊണാൾഡോ ആണ് റൊണാൾഡോ വിചാരിച്ച മാരി കളിക്ന്നില്ല
ഒന്തൊരു ഭ
ഓല് സമ്മയിക്കുല്ല എന്നുള്ളൂ അതെ അതെ ഇതിപ്പോ ഒഴിവാക്കാനും പറ്റില്ല അങ്ങനെയിക്കണോ
ഫുൾ ടൈമ ഒക്കെ എത്തിനാ ഇറക്കണ്ട ആവശ്യം
അങ്ങനെയഅലേക്കല്
ആ ഓ ഫുൾ ടൈം ഇറക്കണ്ടണ്ടെങ്കിലും അതിന് അനുസരിച് ടീമ കളിക്കണില്ല പന്ത് കൊടുക്ക രണ്ടാമത്തെകളിഷാർന്നു ഉസ്ബെക്കിസ്ഥാന് എതിരെല്ലേ
അത് ഉസ്ബെക്കിസ്ഥാൻ ആയതോണ്ട്
ഉ ഒരു ടീമിന്റെ ഒരു ടാക്സിന്നും പോരല്ലെ
പോ ആ ഒന്നത് കളി വരുന്നില്ല അതാണ് ഇപ്പൊ അർജന്റീനന്റെ ഭാത്തക്ക വരുമ്പ അതൊക്കെ പെർഫെക്റ്റ് ആണ് മെസ്സിയാകട്ടെ ഏ ആ അതെ ഇപ്പ
ആ ആഹ ബാക്കിയുള്ള വരും പിന്നെ ഇ ടാൻഷൻ ഇല്ലല്ലോ പ്രഷർ ഇല്ലല്ലോ ഒരു കപ്പ് കിട്ടിയതാണല്ലോ
പിന്നെ അപ്രതീക്ഷിതമായയതണിപ്പോ മറ്റേ ജപ്പൻ
ഉം ജപ്പാനും കഴിഞ്ഞ പ്രാവശ്യം ജെർമനി ആഹ
ഇരാ രാത്രി ബ്രസീലെ കളിണ്ട നീ രാവിലെ നീച്ചപ്പതാ കെടുക്കണ ജപ്പ അല്ല ജർമ്മനി ആർ നെതർലൻഡന്റെ കളിണ്ടില്ല ഷൂട്ട്ഔട്ട്കണ്ട്
ആ ഇപ്പൊ നേര ഒരു ഒരു സ്റ്റോറുണ്ട് ട്ടെ ഇന്നലെ രാത്രി ജപ്പാനും എലിമിനേറ്റ് ആയി ജർമ്മനിയും എലിമിനേറ്റ് റ്റായി
ഇതിന് മുമ്പ് നടന്നത് മറ്റ ആയിരത്തി തൊള്ളായിരത്തിൽ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അല്ല വേൾഡ് വാർന്റെ സമയത്ത് ഏതാ കണക്ഷൻ അന്നാ അമേരിക്ക രണ്ട് ടീമിനെ ഒതുക്കിയത് ഇതിപ്പോ ഈ രീതിൽ രണ്ടാലും അമേരിക്ക ഫുട്ബോൾ കളിക്കാൻ വാന്ന്ങ്ങണ്ട് നാറിപ്പോയി
ആഹ്ട്ട ഓരോരോ
അല്ല നീ അർജന്റീനെ അടുത്ത കളിന്നളത്
അർജന്ന്റെ അടുത്ത് കളിപ്പ എന്നാ പറഞ്ഞേ നോക്കില്ല കുറച്ച് ലാസ്റ്റ്കാത്തോൺ
എതിരാളി
അത് ഏ ആരാ കാപ്പ്വർദ്ദേ എന്തോ ടീ
ക്യാപ് വർദ്ദേ ക്യാപ് വർദ്ദേന്നാ മറ്റടുമല്ലേ ആ
ആ സ്പെയിന്റെപ്പം സമന്നില്ല പിടിച്ച അതന്നെ അതന്നെ
പേരെന്തെന്നു ആ ഗോളിന്റെ
ആൾടെ പേര് ഓർമ്മല്ല ഉ ഉ എന്താവുംന്ന് അറിയില്ല
ണ്ടാ എങ്ങനെ കളിക്ക കാണൽ
കളിന്താ നമ്മളെ എന്തെങ്കിലും ആ സൈറ്റകറും അല്ലെങ്കിൽ എപ്പിക് സ്പോർട്സ്
ആഹ ലിങ്കൊക്കെ ഭയങ്കര ഇടങ്ങേറാണല്ലോ കുറ ലാഗ് കണ്ടോ എടക്കത് റീഫ്രഷ്മെ കൊടുത്ത്
പിന്നെ നമ്മുകിപ്പോ മ്മളെകാര്യങ്ങ നടക്ക നക്കണ്ടേ സഹിച്ച തീരു
ലിങ്ക് വഴി കാണുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ കോളോ മെസ്സേജ് ഒക്കാണ്ട് ഓപ്പ് ആാക്കിടണോ
അല്ലെങ്കിൽ ഫുള്ള് സ്പോയിലർ വരാണ്
ആ
ഈ ബി ടീമിലും മറ്റേതിലൊക്കെ ആ ഓ നമ്മൾ ഓലങ്ങാട്ട് ഒരു മിനിറ്റോ അരസെകൻ്റ്അര മിനിറ്റ് തന്നെ മാറ്റ്ണ്ടങ്കി തന്നെ എന്തൊക്കെയ ഒരു ഗോളും ഇതൊക്കെല്ല വരണ്
ആ നിങ്ങള് എവിടെ സ്ഥലം വരുന്നെ
ഞാന് കോട്ടക്കൽ
ആ
നമ്മേ ഒരേ കോളേജ് തന്നെയാണ്
ആ മനസിലായി
ഞാനിപ്പോ പുറത്താണ് ഇന്റേൺഷിപ്പിലാ
ഞാൻ വീട്ടിലാണ് കോളേജിൽ നടക്കില്ല
എന്തറ്റ്യെ
അല്ല ശബ്ദക്കോട്ടേ എത്രള്ളു ഞാൻ ഇപ്പൊ ഇന്നലെ ഇറണേ അത് സംഭവം ഇങ്ങനെ സംഭവ ഇണ്ട്ന്നുള്ള
ആഹ ഞാനും
അല്ല ഞാൻ മുന്നേ മുന്നത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ഏ ഇതാക്കിരുന്നു ഉപയോഗിച്ചിരുന്നു ആ മറ്റേ ബോയിസ്ന്നോക്കെ ഇപ്പ അയാള് അയാള് എനിക്കിങ്ങനെ പേഴ്സണലന്സാരിച്ച് ഒരു ഷാഫിയറിന്ന ഒരാൾ അതിന്റെ മേയ്ൻ
ആഹ് എക്ക് അയച്ചല്
ആഹ ഇപ്പ തൊടങ്ങിയിട്ടുള്ളൂ തൊടങ്ങിട്ടുള്ളൂ തെടങ്ങിട്ടുള്ളൂ ആഹ ആ ആ
അതപോലെ ഇന്ന് എന്തായാലും കളിയുണ്ടോ മാച്ച്
ഇന്ന് മീൻ കളിന്നില്ല വോ എവർക്വസ്റ്റന്റെ അയ് എന്താ ഐവറിയോ എവറിയെ ആഹ ഐവറിക്കോസ്റ്റന്റെ കളിയൊക്കെയാണ് തോന്നുന്ന്
ആഹ പിന്നെ ഇംഗ്ലണ്ട് ഫ്രാൻസൊക്കെ
ഇംഗ്ലണ്ട് ഫ്രാൻസ് ഒക്കെ ഉം.. ലീവിനുണ്ട് തോന്നി നോക്കട്ടെ എക്കറില്ലട്ടോ
ആ ഫാൻസൊക്ക നല്ല കളിയല്ലേ
ഓ ഫ്രാൻസ് ഇപ്രാവശ്യം മിക്കവാറും ആൾക്കാര് പറണ എങ്ങനെയാണ് ഫ്രാൻസ് എന്താലുണ്ടവും
ഇലക്കെ താ കളയിലേ കഴിഞ്ഞ കളിയൊക്കെ ഞോറ പിന്നെ ഒന്ന് ചവിട്ടി പിടിച്ചാണ്
എമ്പപ്പുരം പൂട്ടിയപ്പ അതാ ഡമ്പില് കളി
താ ഹാട്രിക്കൊക്കെ അടിച്ച് ഉം ആ ഓല് പിന്നെ പത്ത ആൾക്കാരൊക്കെ മെയിൻ ബി ടീമിനൊക്കെ എറക്കി കളിച്ചാണ് സംഭവം ഈ നോ നോക്കൌട്ടില് ഏകദേശം നമ്മള് ടീമിന് കിട്ടാൻ വേണ്ടി കളിച്ച ഡൺ
ഉം ഊം
പക്ഷെ എന്നാലും ഞമ്മള് ആളണ്ടും എമ്പാപ്പൊക്കെ ഉണ്ടവാന്ന് വിചാരിച്ചു വന്ന്
പക്ഷെ ഓൽക്ക യില് തോൽക്കന് വേണ്ടിന്ന്
ആ അത് ശരിയാണ്. ല്ലാ ബുദ്ധി ഉപയോഗിച്ച്.
ആ അതുമണല്ലോ നോക്കാ
ശരി ആണ്. എന്താണ് ഏ ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം അധ്വാ
അതെ അതെ അതിലെ എന്താ അവരെ. തോറ്റ് കഴിഞ്ഞാല് അവർക്ക് അടുത്ത ആ ഓര് വയ്യേ. പിന്നെ വല്യ വലിയ ടീമുകളൊക്കെ വരില്ലന്ന് തോന്നു.
ആ.
ഇപ്പൊ അർജന്റന്റെ കിട്ടില്ലെ അതേപോലെക്കെ അതേപോലെ ആവണന്നൊന്നില്ല. പോർച്ച്ഗലിന്റെ അതേപോലെക്കെ എഴുതിയെന്ന് തോന്നു പക്ഷെ വേറെന്തായി. ആ രണ്ടാം സ്ഥാനത്തല്ലേ ഫിനിഷ് ചെയ്ത്.
ആ
രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഭയങ്കര ടഫ് ആ. അതില് മിക്കവാറും തീരും. അതില് മിക്കവാറും കുറച്ച്
ക്രൊഷ്യന്റെ ഏതെലും കളി കണ്ടിന്നാ. എന്താ പാട് ലൂക്ക മോട്ടേഴ്സ് ഒക്കെല്ലേ ഇന്ന്.
ഉ ഞാൻ ക്കണ്ടില്ല എനിക്കറില്ല.
ഉ ഏതായാലും.
ഓൺ ഉണ്ടോ ഇപ്പഴുണ്ടോ.
ഏ
ലൂക്ക മോണ്ടർച്ച് ഉണ്ടോ ഇപ്പോളും.
ഇല്ലോ ഇല്ലേ അറിയില്ല, ഞാൻ കളി കണ്ടിട്ടില്ല. ഞാൻ വന്നില്ല ഞാൻ അങ്ങനെ കളി ഓവർ കാണന്നില്ല. ഇങ്ങനെ ഇടക്കിങ്ങനെ ഓരോ വലിയ പേര ഉം
ആ
എന്താലും നടക്കട്ടെ.
ഓക്കേ.
ശരിന്നാ.
ശരി.